ഹലോ ആ പറയാം ഓ ഉണ്ട് ഉണ്ട്
ആ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
എന്താ സുഖായിട്ട് സ്കൂളിൽ പഠിച്ചാ എന്താ ഊണ് ചുണ്ടന്റെഉടമ
എന്തോ
ആടെന്താ ആഘോഷംഎന്താ ഉണ്ടോയ്ക്കാ
ഒന്നുഇല്ല മോള് വന്നിട്ട് അവിടെ പാത്രം എടുത്തിട്ട് കൊട്ടുവാ
ആഹ ഞാൻല്ല ഉത്സവം എന്തോ ഉണ്ടോന്ന് വിചാരിച്ചു
ഇല്ലല്ല ഇല്ല ഇവടെ കിച്ചണീ പോയിട്ട് പാത്രം എടുത്തിട്ട് വന്നിട്ട് ഒരു സ്പൂണും കൊണ്ട് കൊട്ടിക്കൊണ്ടിരിക്കുവ അവവളവ്ടെ
ആ ശരിയാണ്
ന്നെ അങ്ങോട്ട് മഴയൊക്കെണ്ടോ
മഴ കുറവാണല്ലോ ഇന്ന്പ്പോ മഴല്ല ചൂടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയില്
എന്തോ
ഇത് വെളിച്ചള്ള കാലാവസ്ഥേണ്
ആഹ അതെ അതെ എല്ലാ എവിടിം മഴ കുറവാന്ന് തോന്നുല്ലോ ഇവിടെയും രണ്ടൂസായിട്ട് മഴയില്ല മം പിന്നെ ജോലി എന്തോ
അവിടെ എന്താ ജോലി എന്തണ്ടോ
ജോലിയില്ല ഞാൻ ഹൗസ് വൈഫ ആണ്
പഠിച്ചൊന്നുംവില്ലേ
ആ ഞാൻ പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടിയിട്ടായിന്നും പഠിച്ചിട്ടില്ല സാധാരണ പ്ലസ് ടു വരെ പഠിച്ചു അങ്ങനെ നിക്കുന്നു ഉം
പഠിക്കേറുന്നല്ലോ
എന്തെങ്കിലും തോലി നോക്കണം ഇങ്ങനെ നോക്കിക്കൊണ്ടിക്കുന്നു അപ്പം പറ്റുവാണെങ്ക ഇസ്രായേലിലേക്ക് ഒരു വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അ അങ്ങനെ ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇപ്പം ജോലി വെക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം അല്ലല്ല ഇത് സൂപ്പർമാ മാർക്കറ്റിലേക്ക് സെയിലിൻ്റെ ഇതായിട്ട്
ആണോ
അ പറ്റുവാണെങ്കന് പോണംന്ന് ഒർത്തിരിക്കുന്നു
ആ അതങ്ങനെ നല്ല സ് സാലറി എല്ലം കിട്ടോ
അവിടെ സാലറി ഉണ്ട് ഒരു ഒന്ന് ഒന്നരക്കടുത്ത് സാലറി കിട്ടുന്നുണ്ട്
എന്ത പ്രശനം അവിടെ കഴിയണെങ്കിൽ ചെലവ് കൂടുതലായിരിക്കുല്ലേ
ആഹച്ചെ ഒത്തിരി ഇല്ല എന്നാലും ഉണ്ട് സാധാരണ നമ്മൾ പുറത്തു പോയാ എന്തായാലും ഒരു ചെലവ് വരൊല്ലോ
ഒന്നര ലക്ഷന് അര ലക്ഷം തരും
ആഹ് ചെലപ്പോം വേണ്ടി വരും അതെ അതെ അതെ
ഉം
ഉം
അവിടെ എന്തായാലു പരിചയക്കാരാരോണ്ടൊ അവിടെ ജോലിയില്
ആഹ് ഞങ്ങടെ ഒരു എന്റെറെ ഒരു സിസ്റ്ററുണ്ട് അവിടെ സിസ്റ്ററിന്റെ സ്വന്തം അല്ല കൊറച്ചകന്നിട്ടരു റിലേറ്റീവ്സ് ഉണ്ട് അവടെ പോയിട്ട് കൊറേ നാള് വഷങ്ങളായിട്ട് അവിടെയ
ഔടെന്താ ജോലി
പുള്ളിക്കാരി അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യാം കെയർ കീ ബറായിട്ട്
ആഹ്
ശെരി ആ വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യ
കോണ്ടാക്ട് ഇണ്ടപ്പോ
ആ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അവധിക്ക് വന്നപ്പോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉം ഉം വരുന്ന കാലത്തെ കുട്ടിക്ക ഞാനിങ്ങനെ പോന്നണ്ട എന്നൊക്ക പറഞ്ഞപ്പോഴാ പറഞ്ഞ വരാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പ പറഞ്ഞ പിന്നെ വിളിച്ചാൽ മതി എല്ലാം ശരിയാ ത്തരാ മതിങ്ങനെ പറഞ്ഞിട്ടുണ്ട്
അളപ്പത്തെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയ എന്താ വ്ടെ ഇത് മറ്റേ ഇറാനേറ്റക്കെ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നുണ്ട്
അവിടെന്നും വല്ല്യ പ്രശ്നങ്ങളില്ലെന്ന അവര് പറയുന്നേ അവർക്ക് തായിട്ടൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന പറഞ്ഞാ അവ താമസിക്കുന്നൊട്ത്തൊ ന്നും വല്ല്യപ്രശ്നങ്ങളില്ല ആ എന്നാ പറയുന്നേ ഉം
പൊതുവൽ അവിടെ രാജ്യത്ത്ന്നുണ്ടെങ്കിലും അവരറിയില്ലേ
എന്തോ
പൊതുവേ രാജ്യത്തി എന്തെ കൂടുതലായിട്ട് ഇറാൻ ആക്രമിച്ചിട്ട് എന്തെ ള്ള വാർത്തകൾ പറയുന്നത്
വാർത്തകൾ അങ്ങനെ പറയുന്നു പക്ഷെ അവര് പറയുന്ന അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലന്ന് പറയുന്ന അവരിപ്പോ വർഷങ്ങളായിട്ട് അവിടെയാണല്ലോ അപ്പം അവടെങ്ങനെ പറയുന്നില്ലല്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അുകൊണ്ട്ിപ്പൊ ഒത്തിരി പേര് പോകുന്നുണ്ട് ഇങ്ങനെ നമ്മള അടുത്ത് അവര് തന്നെ ഇപ്പ ഇര് തന്നെ കുറെ ആൾക്കാര് ഇങ്ങനെെയർഗിവേഴ്സ്യി് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഇടക്കലായിട്ട് അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ പോകാൻ പറ്റൂലല്ലോ അവര് അത് സ്റ്റോപ്പ് ചെയ്യല്ലോ അപ്പൊ അങ്ങനെയൊന്നും ഇല്ലെന്നാ അവര് പറയുന്ന അ
അല്ല തീരെ ആക്രമിച്ചിട്ടണ്ടെങ്കിൽപ്പൂസ് ഇങ്ങനെ ത ഇപ്പോറടക്കം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ
ആഹ അതെ അതെ റിപ്പോർട്ട് ചെയ്യുന്ന കാണുന്നുണ്ട് നമ്മള് അതെ ഉം പിന്നെ ജോലി എന്തെങ്ങനെ ചെയ്യുന്നുണ്ടോ
നമ്മള് ശ്രദ്ധായിട്ട് ടീച്ചിങ് മേഖലയില്
ീച്ചറ ഓ ശരി ശരി മത്ര്രസേലാ
ആ അതെ
ആഹ ഓക്കെ പക്ഷെ കൊറെ നാളായി അങ്ങനെ ചെയ്യുന്ന പഠിപ്പിക്കുന്നേ
ആ ഏകദേശം നാലഞ്ച വർഷമായി
അതെല്ലേ
ഉം
ആഹ ഫാമിലി മക്കളൊക്കെ ഇല്ലേ മക്കളൊക്കെ
പാാല എല്ലാരും പഠിക്കാറ് പത്താം ക്ലാസ്സില് ഒരാള് ഒരാള് എട്ടില് അാണ് മൂന്നാം ക്സില് അ ശരി
അതെ അതെ ആ ഉ
അടെ എന്താ ഫുഡ്ല്ലാം
ഫുഡ് ഉച്ചക്ക്തെ കഴിഞ്ഞു ഉച്ചക്ക് ചോറുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി എങ്ങനെ തൈര് പിന്നെ തോരൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വൈകിട്ട് വല്ല ചപ്പാത്തി ക്കെ അങ്ങനെ
ആണോ ചയ്റ്റ്
ദോ
ആഡയറ്റിങ് നോക്കണല്ലേ നീപ്പൊ
ആ
ഡെയ്റ്റിങ് നോക്കതിരുന്നാൽ ശരിയാവില്ലല്ലോ നമ്മള് അത് പിന്നെ ഇപ്പൊ കൊറെ നാളായിട്ട് ചപ്പാത്തിയിലൊക്കെകേറി യിരിക്കുന്നെ ഉം
അസ്ബന്റ് എന്താ പറ യിന്ന്
ആ ഹസ്ബന്റ് ഇതുപോലെ ഒരു പഹമതി പള്ളിയിലെ അച്ഛനായിട്ട് വർക്ക് ചെയുന്നു
ആണോ ആ എവിടെയാ
ഉം ഞങ്ങളിപ്പോ കൊല്ലാത്ത
പന്നച്ചൻല്ലേ
ഉം ഉം
ഒരുമിച്ചാണോ താമസക്കേ
ആ അതെ ഞങ്ങക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യ ക്കെ ഉണ്ട് അവര് പള്ളിയുടെ വകേ താമസിക്കാനണ്ട് സൗകര്യ ഉ അവിടെതാമ അ
പള്ളിലേ അച്ഛനാവും നേരം പൊതുവേ പറയൽ അവർ വിവാഹം കഴിക്കലില്ലാന്നുള്ളാതാണ്
അല്ലല്ല അതിപ്പോ എ അച്ഛന്മാര് കല്യാണം കഴിക്കാറില്ലെന്നാനെ പറഞ്ഞേ
ആ
അല്ലല്ല അതിപ്പ ഈ കത്തോലിക്ക വിഭാഗത്തിലുള്ള അച്ഛന്മാര് മാത്രമേ വിവാഹം കഴിക്കാതേ ഉള്ളൂ ബാക്കി എല്ലാ വിധത്തിലുള്ള അച്ഛന്മാരും പള്ളികളിലുള്ളവും കല്യാണം കഴിക്കും ക്കുന്നവരാ ഉ അവര് മാത്രേ ഉൾ മേരെ കല്യാണം കഴികേ ക്കാത്ത് ഉം
അച്ഛാന് അതെരു വകുപ്പിലെ വിഭാഗം മാത്രം അത്രേ ഉള്ളൂല്ലേ ആ മേഖലയിൽ അങ്ങനെ
ആ അവര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ വിഭഗത്തിനും പിന്നെ പ്രീസ്റ്റ് മാരേജ് ചെയ്യുന്നവരാ ഉ
ഉ പിെ അവിടെ പിന്നെ ഈ എ കന്യകമാര് എന്നൊക്കെ കുറേ സ്ത്രീകളൊക്കെ മഠത്തില്ൽ സ്ത്രീകളൊെ
ആഹ അവരും കല്യാണം കഴിക്കുന്നില്ല അതെ ഉം ഉ അവര് അങ്ങനെ സ്ത്രീകായിട്ട് അങ്ങെ അവര് കുറച്ച് അ പേരുണ്ട് ഉ അല്ലാതെ കണ്ട് ബാക്കിയല്ല ആ് നമ്മുടെ മറ്റുള്ള ഇതര ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെല്ലാം മാ കഴ ചെയ്യുന്നവരാ
ആഹ നിങ്ങള വകുപ്പിൽ പെട്ട ആളുകളാണ് കൂടുതലും അങ്ങോട്ട് ജോലിക്ക് വേണ്ടി പോകുന്നത്
ഏതാ ഇസ്രായേലേക്കോ ഇസ്രായേലേക്ക അല്ല അങ്ങനൊന്നും ല്ല ഈ ഞാനിപ്പം ഇസ്രായേല ആട്ട് ബന്ധപ്പെട്ട് നിൽക്ക്പോ ഇങ്ങന അെ പറ്റി പോകുന്നതിനെ പറ്റി ഇങ്ങനെ അവേഷിച്ചിക്ക വൾ ഒത്തിരി പേരുണ്ട് ഒത്തിരി ഇപ്പ ക്രിസ്ത്യാനികള് മാത്രല്ല ഹിന്ദുക്കളുണ്ട് പിന്നെ മുസ് മുസ്ലിം സമുദായത്തിൽ നമ്മുടെ സഹോദരമാരൊക്കെ കുറവാണോ കണ്ടിട്ട് അങ്ങനെ പക്ഷെ എന്നാലും അറിയില്ല ഞാനങ്ങനെ പ്പായിട്ട് നമ്മളയിനെപ്പറ്റി നോക്കിട്ടില്ല പക്ഷെ ഹിന്ദുക്കളായിട്ടുള്ളവരൊക്കെ പോകുന്നുണ്ടല്ലോ പിന്നെ അങ്ങനെ മതമൊന്നുംല്ല ഇപ്പൊ എല്ലാരും ജോലി എങ്ങനെങ്കിലും ജീവിക് ജോലി ചെയ്യ ജീവിക്ക്യ അതല്ലേ എല്ലാരും നോ
അതെ അതെ ക്രിസ്ത്യൻസ് ഉണ്ടോ അവിടെ കൂടുതൽ ഇസ്രായേലില്
അവിടെ കൂടുതൽ യഹൂദന്മാരല്ലേ ഉള്ളേ
ജൂദന്മാരാണല്ലേ ആ
യഹൂദന്മാരാ കൂടുതലായിട്ടും ഒള്ളേ അല്ലാതെ കണ്ട് ക്രിസ്ത്യൻസ് ആയിട്ടൊരു വിഭാഗൊന്നും ഇല്ല.
ഇല്ലാ ജൂതന്മാരും ക്രിസ്ത്യാനിസോം അവിട ഫൈറ്റാണെന്നാ തോന്നുന്നതെനി ക്ക് തമ്മില് ഫൈറ്റിങ്ങുള്ള പോലെയാ തോന്നേ ആ ഇല്ല ലേ
യ്യോ അങ്ങനത്തെയൊന്നുല്ല. ഉം പിന്നെ ഓരോ മതത്തിനും ഓ
ജീവിക്കാൻ സുഖാണല്ലേ?
ജീവിക്കാൻ സുഖം മാത്രമല്ല, നമുക്ക് ഇപ്പൊ ഇത് എങ്ങനെ ജോലി ചെയ്താലും നമുക്ക് നല്ല ശമ്പളം കിട്ടുന്ന ഒരുതുണ്ടല്ലോ. എല്ലാരും ഇപ്പതല്ലേ നോക്കുന്നേ നമ്മൾ കിപ്പം കുറച്ചുനാളൂടെ കഴിയുമ്പോത്തേനു സാഹചര്യങ്ങളൊക്കെ മാറും ജീവിക്കാനൊക്കെ നമുക്ക് വലിയ ബുദ് ദ്ധിമുട്ടുകളും സാമ്പത്തികംഒക്കെ ആവശ്യമായിട്ട് വരുമ്പം അപ്പൊ അതൊക്കെ നോക്കുമ്പോ എല്ലാരും രും ആ ശമ്പളം കൂടുതല് കിട്ടുന്ന സ്ഥലം നോക്കുക അതേത് മേഖലേലാണെങ്കി ങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും അങ്ങനെ യന്നെല്ലേ ചിന്തിക്കുന്നേ. അപ്പം അങ്ങനെയൊക്കെ. യാമ്പോ ശമ്പളത്തിനൊക്കെ കുറ മോശമില്ലാത്ത ശമ്പളം കിട്ടുന്നോണ്ടാരിക്കും എല്ലാരും അങ്ങോട്ടു
അവിടെ കൊറേ ഫുഡ് പ്രൊഡക്ടുകള് സെയിൽ പുതിയ പുതിയ നിയന്ത്രണ പുതിയ പുതിയ ഫുഡ്കള് അവടെ പ്രൊഡക്ട്സ് ചോക്ലേറ്റ്, ഡ്രിങ്ക്സ് ഇസ്രായെലില്
അയിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല, ഞാൻ അത്ര കാര്യായിട്ട് എനിക്കതിനെ പറ്റി അറിയില്ല.
ആ ഈ ചോക്ലേറ്റ്, ഡ്രിങ്ക്സ് ഒക്കെ പെപ്സി, സെവനപ്പ് ഇതൊക്കെ കൊക്കോ കോള ഇതക്കവിടുന്ന് വരുന്ന അല്ലേ?
അല്ല അതിനെപ്പറ്റി എനിക്കങ്ങനെ അറിയത്തില്ല, അങ്ങനെ അവര് കയറ്റുമതി ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല
മ് മ് പിന്നെ നമ്മളിപ്പോ അങ്ങനെയൊന്നും നോക്കുന്നില്ല നമ്മുക്ക് എങ്ങനെലും ഒരു ജോലി കിട്ട് പോവാ.
എല്ലാ അത്
ഉം അങ്ങനെയൊക്കെ എല്ലാരും അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. മ്
ഉ
പിന്നെ മക്കളൊക്കെ എങ്ങനെ പഠിക്കാനൊക്കെ നല്ല മിടുക്കരല്ലേ?
ആഹ് കൊഴപ്പല്ല. മീഡിയം ലെവലിലാ നമ്മളെ ക്ക പഠിക്കണന്നുണ്ടേൽ നല്ല ട്യൂഷനെക്കെ കൊടുത്ത് അങ്ങനെ പോകുന്നുണ്ട സ്കൂളിൽ പോയതോണ്ട് മാത്
ആ അതെ അതെ അതെ അതെ അതെ മ്
അത്യാവശ്യം തരകേടില്ലാത്ത ഒരു സ്കൂളിലാണ്. ശെരി
ഓക്കെ